ഹലോ ഹലോ കേൾക്കുന്നില്ലേ
ഹലോ കേക്കുന്നില്ലേ ആഹ
ഹലോ എന്തൊക്കെ ആഹ ഉണ്ട് ഉണ്ട് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം ഇങ്ങൾതോ
ഇവിടെ നല്ല വിശേഷം സുഖാണ് ചായക്കെ കുടിച്ചോ?
ചായൊക്കെ കുടിച്ചു
പിന്നെന്താ കടി ആഹ് കുടിച്ചു കുടിച്ചു ഇന്ന് എന്തായിരുന്നു കടി
ഇന് ഇന്ന് ഓട്ടാടിം ഉള്ളിക്കൂട്ടാനും
ആഹ ആഹ പണിയൊക്കെ ഒരുങ്ങിയോ
ഇങ്ങക്ക് എന്തെന്നു
ഇനിക്ക് അപ്പവും കടലക്കറിയും
ഹെ
പണിയെല്ലാം കഴിഞ്ഞോ
പണി കയ്ഞ്ഞുണു
ഉച്ചക്കത്തേക്ക് ഫുഡൊക്കെ ആയോ
ആ ആയിക്ക്ണ് തോന്ന്ണ് മ്മച്ചിയാണ് അട്ക്കളേൽ
ആഹ് ആഹ്
മീൻ വാങ്ങാറുണ്ടോ
ആഹ് വാങ്ങല്ണ്ട്
ഉം ഉം ആഹ് ണ്ട് ണ്ട് വാങ്ങല്ണ്ട്
സിനിമക്കെ കാണല്ണ്ടോ
ഏഹ് സിനിമ കാണല്ണ്ട് തിയേറ്ററില് പോയി കാണലില്ല ഫോണില് കാണല് ടെലഗ്രാമില് ഒക്ക
ദൃശ്യൊക്കെ കണ്ടോ
ഇല്ല കണ്ടിട്ടിയ്യ
ആഹ് ആഹ്
ങ്ങൾണ്ടോ ഉം
ആഹ് ഞാൻ തിയേറ്റർ പോയി കാണല്ണ്ട് ദൃശ്യം ഞാൻ ഫോണിലാകണ്ടത്
ഏഹ്
ടെലിഗ്രാംന്ന് ഡൗൺലോഡീതിട്ത്തിട്ട് ആ അതെ അതെ മാരീഡാണ്
ഉം കുട്ട്യേളൊക്കെണ്ടോ
ആഹ് രണ്ട് മക്കള്ണ്ട്
പട്ച്ച
മക്കളല്ലേ
ആഹ്
ആഹ് അതെ അതെ
ഉം എങ്ങളെന്തേ വർക്കിയ്യൽണ്ടോ
ഇല്ല ഇല്ല ഞാന് ഹൗസ് വൈഫ് ആണ്
ഏഹ്
ന്നിട്ട് വീട്ടിൽ എന്താ പരിവാടി അവ്ടെ മഴൊക്കെണ്ടോ
ഏഹ് ഏഹ് പ്പൊ മഴല്ല പ്പൊ ചെർതായിട്ടൊരു വെയില്ണ്ട്
ആഹ് വെയില്ണ്ട്ലെ ‌ഇവടക്കെ നല്ല മഴയാണ് ഇപ്പളും പെയ്തോണ്ട്ക്ക
ഏഹ്
ബടെപ്പോ കൊർച്ച് ദിവസായിട്ട് നല്ല മഴയാണ് പിന്നെ ഇന്നലെ തൊട്ട് നല്ല മഴണ്ട്
ഉം ബടെ ഇന്നല മഴ ഉണ്ടേനു ങ്ങനെ എടക്ക് പെയ്യ പിന്നെ വേലർച്ച മിന്നാന്ന് നല്ല മഴെന്നു
മിനിഞ്ഞാന്ന്ലെ
ഉം
ഉം കുളിയൊക്കെ കഴിഞ്ഞോ എല്ലാം എല്ലാം കയ്ഞ്ഞോ
ഉം കുളിഎയ്ഞ്ഞിട്ടില്ല ഞാവടെ പിന്ട്രെസ്റ്റിൽ ഇങ്ങനെ നോക്കിരിക്കെന്നു
ആഹ് ഉം ആഹ് ഇന്നിനി എന്താ പരിവാടി എങ്ങട്ടേലും പോകുന്ന്ണ്ടോ പണില്ലങ്കെയ്ന് ഹ മകൾ പണ്യോക്കൊരുങ്ങും കുളി കെയ്ഞ്ഞിട്ടില്ല പ്പൊവടെ വെർതെ ഫോണില് കളിച്ച് അങ്ങനെ കെടക്കാണ്
ഉം
അവടെ പണ്യോക്കെ കെയ്ഞ്ഞോ
ആമ്പളൊക്കെ കഴിഞ്ഞ് തീരുമ്പാനും കൂടിണ്ട്
ആഹ കുളിച്ചാ മതി ആഹ നേരത്തെ കഴിയോ പണിയൊക്കെ
ആ് സ്കൂൾക്ക് അനിയത്തടൊക്കെ പോനാവകുമ്പോത്തന എല്ലാം കഴിക്കും
ഫുഡക്കെ ആവൂലേ
ആഹ ആഹ
അഹ് യൂട്യൂബില് വ്ളോഗ്സ് ഒക്കെ കാണല് ഇണ്ടോ
ആഹ്
അതോ റിയീൽസോ
റീൽസ് അങ്ങനെ കാണ് ണില്ല വ്ളോഗ്സ് ഒക്കെ കാണേണ്ട്
ബ്ലോക്സിലെ
ആഹ്
ഉം ഉം ട്രിപ്പ് ഒക്കെ പോവല്ണ്ടോ
അ ആഹ് ട്രിപ്പ് ഒക്കെ പോവല്ണ്ട്. എടക്ക് ഇങ്ങനെ വെക്കേഷനൊക്കെ ആവുമ്പോ പോവും അല്ലാതെ ഇനെ ബീച്ച്ക്ക് അങ്ങനൊക്ക പോവും ഉം
അഹ് ആഹ് എല്ലാരും കൂടെ പോവല്. ഫാമിലി ഒരുമിച്ചാണോ പോവല്
അങ്ങനെ ബീച്ച്ക്കെക്കെ ആവുമ്പോ ഞങ്ങള് ഇമ്മീ ഇപ്പി മുന്നനിയത്ത്യേളാ ഇൻക്ക് ഇള്ളത്. അങ്ങള് അങ്ങനെ പോവും. പിന്നെ അല്ല ദൂരത്ത്ക്ക്ക്കാണെങ്കില് എല്ലാരും കൂടിം ഫാമിലി ആയിട്ട് എല്ലാരും കൂടിം പോകും ഉം
അങ്ങനെ
എടക്ക് പോവല് ഇണ്ടോ. അതോ എപ്പളെങ്കിലൊ
ഹ്പ്പ എപ്പേളയ്ങ്കിലൊക്കെ ആയിട്ട് സ്കൂളും മദ്രസൊക്കെ ഇല്ലേ
ആഹ് അതാണ് ഞങ്ങളും അങ്ങനെ തന്നെ ക്ലാസൊ ഇപ്പ ലീവ് ഇല്ല ദിവസ ആണെന്ന്ണ്ടെങ്കി എങ്ങട്ടേലൊക്കെ പോവും അല്ലാതെ അങ്ങനെ പോവലൊന്നുല്ല
ഉം
മദ്രസും സ്കൂളു ഒക്കെ ഇണ്ടാവ് ണോണ്ട് അങ്ങനെ പോവലില്ല എടുത്തെ എവിടുക്കേയിലൊക്കെ ചായ കുടിക്കാനും അങ്ങനെയൊക്കെ പോവും
ഉം
വെറുതെ ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ പോവും അല്ലാതെ ഫുഡൊഒക്കെ ഇണ്ടാക്കാനറിയോ
ആഹ് കൊറ്ച്ചൊക്കെ. ജീവിച്ചു പോവാ ഇള്ളതൊക്കെ അറിയ
അതൊക്കെ അറിയൂലേ. യൂട്യൂബ് നോക്കി എന്തെങ്കിലൊക്കെ ഇണ്ടാക്കീട്ടുണ്ടോ
ആഹ് ഇങ്ങള് ഇന്നലെ മറ്റേ ഓറിയോക്കേക്ക് ഇണ്ടാക്കിനു യൂടൂബ് നോക്ക്യാണ്ട് ഉം
ഓറിയോ കേക്ക് ആഹ് ശെരിയായോ ഇന്നട്ട്
ആഹ്ആഹ് കൊറ്ച്ചും കൂടി ഒന്ന് വേവാണ്ടയ്ന് ബാക്ക്യാെ ക്കെ ഓക്കെ
ഹലോ ശെരിയായോ കേക്ക്ന്നട്ട് ആഹ് ആഹ് ആഹ് ആഹ്
ഉം
ഡെയ്കരം എന്ത പറ്ഞ്ഞേ
ഹലോ
ഹലോ എന്താ പറ്ഞ്ഞേ കേൾക്കുന്നില്ല
ഞാൻ ശരിയായിന്ന് പറ്ഞ്ഞത്
ആഹ് ആഹ് അങ്ങനെ പൊറ്ത്ത് ഞാൻ ചോയ്ച്ച ച്ചതേ പൊറത്ത്ന്നൊക്കെ കേക്ക് വാങ്ങല്ണ്ടോ, എന്തേലും പരിപാട്യാെക്കെ ഇണ്ടാവുമ്പോ അതോ ഇങ്ങനെ വീട്ടില് ഇണ്ടാക്കല
വീട്ടില് വീട്ടിൽ ഇണ്ടാക്കല്ണ്ട് പക്ഷെ ഇപ്പ ഇണ്ടാക്കലില്ല ആദ്യൊക്കെ എന്ത് പരിപാടി ഉണ്ടാവുമ്പളും വീ വീട്ടിന്ന് ഇണ്ടാക്കലീനു ഇപ്പൊ വീട്ടിലങ്ങനെ ഇണ്ടാക്കലില്ല ഉം ഇപ്പൊ പുറത്തുന്ന് വാങ്ങിച്ചിട്ട് വരും.
ആഹ് ആഹ് ഞാന് കേക്കൊന്നും അങ്ങനെ ഇണ്ടാക്ക ക്കലില്ല പുഡ്ഡിങ്ങ് ഒക്കെ ഇണ്ടാക്കും കേക്ക് ഇതുവരെ ഇണ്ടാക്കി നോ ക്കിട്ടില്ല
ഉം
കേക്ക് എന്ക്ക് എത്ര ബേക്കെയ്താല് എത്ര ആയാലും ശരിയായി കിട്ടുന്നില്ല അതാണ്
ആഹ്
ഇനിയിപ്പോ എന്താ പരുപാടി വൈകുന്നേരം വരെ വെറുതെ ഇരിക്കാണോ അതോ
വെറുതെങ്ങനെ ഇർക്കും അല്ലെങ്കി ഒറങ്ങും പിന്നെ ഫോണെ ഫോണ്ല് നോക്കിരിക്കും
ഫോണിലെന്തെങ്കിലൊക്കെ കാണും ല്ലേ
ആഹ് അല്ലേ എന്തേലൊക്കെ ഉണ്ടാക്കിയോക്കും
ആഹ് ആഹ് ആഹ് ചായക്കെ ഇപ്പൊ കുടിച്ചിട്ടുള്ളൂ
ആഹ് ഒരു പത്തണിയക്കെ ആയപ്പോ കുടിച്ച്
ആ നേരത്തെ എഴ്ന്നേൽക്കുവോ
ആഹ്
ഉം
ഉം
കെടക്കാനൊക്കെ നേരം വൈകുവോ
ചെല ഈസം നേരം വൈകും സ്വയം ഒറക്കം വരുമ്പോ വേഗം പോയിക്കെടക്കും ന്നൊറങ്ങും
ആഹ് ആഹ്
ഏ അല്ലാരും കൂടി അല്ലാരും കിടക്കണെങ്കി ഒരു പതിനൊന്നു മണിയൊക്കെ ആവും.
അത്രയൊക്കെ ആവും അത് ഇവിടെയാവും ഒരു പന്ത്രണ്ടണിയൊക്കെ എന്തായാലും ആവും. എല്ലാരും ഒന്ന് കെടന്ന് പിന്നെ കെടക്കാന് ചെലപ്പോ ചെല ടൈമിലൊക്കെ നേരത്തെ കെടക്കും. ഒറങ്ങുമ്പോ സമയം ആവും പന്ത്രണ്ടണിയൊക്കെ എന്തായാലും ആവും ഒറങ്ങുമ്പം
ആഹ് പിന്നെ അടുത്ത് കൊളൊക്കെ ഒണ്ടോ
ആഹ് ഇവിടെ കൊളം പുഴ എല്ലാ ഇണ്ട്. അവിടെ ഇണ്ടോ പോവല്ണ്ടോ ചോദിച്ചാല് ഇല്ല കാരണം കൊർച്ച് പോവാന് ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് പക്ഷേ ഞമുക്ക് ഇങ്ങനെ പോയി ഇതാവാനുള്ളൊര് പ്രൈവറ്റ് ഏരിയല്ല അതോണ്ട് പോവലില്ല.
ഏഹ്
അവിടെ പോകല്ണ്ടോ?
ആഹ് ഇവടെ മൂന്നെണ്ണംണ്ട് അയ്ല് രണ്ടെണ്ണത്ത്ക്ക് പോ ന്നൊള്ളൂ ഒന്ന്കൊർച്ച് അവ്ടെ ഒര്കുട്ടി മരിച്ചൊക്കെചെയ്തിന്റെശംഅങ്ങട് ആഹ് പോവാൻപറ്റൂല ഉം
ആഹ്
പിന്നെഇവടെ ഒന്ന്റോഡിന്റെ വക്കത്താണ്. ഒന്ന്പറഞ്ഞാല് ഏഅങ്ങനെ ആരും കാണൂലഒരു ആഹ് ഒരുപ്രൈവസിയുണ്ട്.
ആഹ് ആഹ് ഇവടെ പ്രൈവസില്ല അതാണ് പോവാൻപറ്റാത്തത്. ജെസ്റ്റ് കാണാനൊക്കെപോവാ അല്ലാതെ പോവാൻപറ്റൂല
ഉം ഇന്നാ ശെരി
ആഹ് ഓക്ക, ഓക്കെ